ഹലോ
ആഹ് ഹലോ പറ
ആഹ് പറയടാ
എന്തെടുക്കാരുന്നു ഒറങ്ങാരുന്നോ
കിടക്കുവായിരുന്നടാ
ഉം ഒറങ്ങീലേന്ന് ഇല്ലല്ല
ആഹ് അഎന്ത് പറ്റി ചായ കുടിക്കാത്തെ
കുടിക്കണം അവിടോ കുടിച്ചോ
ഇല്ലടാ കുടിക്കണം
ഇതാണ്ല്ലേ ഞാന് ഒരു ക്ലാ ഡൗട്ട് ചോയ്ക്കട്ടെ എന്റെരു ഫ്രണ്ട് ആണ് ഇത് ആഹ് അവള്ടെ ഒരു ഫ്രണ്ടിന് അവളൊരു ഫോട്ടോ കൊടുത്തേട്ടോ
ആഹ്
അപ്പം ആ ഫോട്ടോ അയാളെന്തിലിട്ടിട്ടാ അറിയില്ല പക്ഷെ അവള്ടട്ത്ത് ഇങ്ങട്ടവള്ടെ ഫുൾ ഡീറ്റെയിൽസ് ചോയ്ക്കുന്നു നിന്റെ പേരതല്ലേ അതാരാ ഇതാരാ ന്ന് പറഞ്ഞിട്ട് അവള്ടെ ബാക്ക് എന്നിട്ട് ഫുൾ ഡീറ്റെൽസ് ചോദിച്ചു അതെങ്ങനെ അറിയാൻ പറ്റും ഒരാൾടെ ഫോട്ടോ വെച്ചിട്ട്
മനസ്സ്ലായില്ല
ഒരാ എന്റെ ഒരു ഫ്രണ്ട് അവള്ടെ ഒരു ഫോട്ടോ ഇതുപോലെ പരിചയപ്പെട്ട ഒരു ഫ്രണ്ടിന് കൊട്ത്ത് പക്ഷെ കാണാൻ പക്ഷെ ആ ഫോട്ടോ വേടിച്ചിട്ട് ഇൻ ആ പുള്ളി ഇങ്ങട്ട് ചോയ്ക്കുന്നു നിന്റെ ഹസ്ന്റെ പേര് ഇതല്ലേ
ആഹ്
എന്നിട്ട് അവള്ടെ ഫാമിലി ഇള്ള ഒന്ന് രണ്ട് പേരതാരക്കെ അങ്ങനെ ഇങ്ങനെ മീൻസ് അവള്ടെ ഇതിന് അകത്തൊക്കെ കൂട്തൽ കൊടുത്തി- ട്ടുള്ള ആൾക്കാരെ പേരു ആല്ലോ ഓരോതിലൊക്കെ ഏഹ് അങ്ങനെ കൊടുത്തിട്ടുള്ള സംഭവത്തില് ആൾക്കാരെ പേരൊക്കെ ഇങ്ങനെ ചോയ്ക്കുന്നു അവൾടെ അട്ത്ത് അപ്പ അവള് എന്റെട്ത്ത് വന്നിട്ട് യേശു ഇത്പോലെ ഇതെങ്ങനെ പറ്റും ഒരാളുടെ ഫോട്ടോ വെച്ച് ഇങ്ങന ഒരാളുടെ ഡീറ്റെയിൽസ് കിട്ടുന്നെ അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ലീക്ക് ലീക്ക് ആവുന്നുണ്ടോ ഒക്കെ
എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല എന്താ സംഭവംന്ന്
ആഹ് അത് ഞാൻ പിന്നെ സംസാരിക്കാം പിന്നെന്താ ചായ കൂടെ എന്താ കഴിക്കാൻ ഇള്ളെ
ചായ കുടിച്ചില്ല അച്ഛൻ പപ്പ്സ് എന്തോ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇനി അത് വല്ലോം കഴിക്കണം
മൊട്ട പപ്സാണോ
മുട്ട പപ്സാണ്ന്നോ അതോ ചിക്കൻ പപ്സാണോ എന്തോ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്
സുഖ ജീവിതം അച്ഛൻ പണിക്ക് പോയിട്ട് വരുന്നു വേടിച്ചോണ്ട് വരുന്നു കഴിക്കുന്നു
ഓഹ് അത്എന്നെ വീട്ടിൽ ഞാൻ കെടന്നൊറങ്ങുന്നു
ഒറങ്ങുന്നു ഓഹ് ഇതുപോലെ ഒരു ജീവിതം എങ്ങനെ കിട്ടും ആർക്ക് കിട്ടും
അത് സത്യാ അത് സത്യാ
അതെ മ് പിന്നെന്നൊരൂസം ഞാൻ വര്ഞ്ണ്ട് അങ്ങട്ട്
ഏഹ്
ഒരൂസം ഞാൻ വരാ അങ്ങട്ട്
എങ്ങോട്ടടാ
വീട്ടിലെക്കേ
ആഹ്
ശുഭാ വരാം വരാവേ
ആഹ്
ഉം പിന്നെ കുക്കെയ്യോ
ഞാനോ
ഉം
അടെ മൊട്ട പൊരിക്കും
മൊട്ട പൊരിക്കോ
മ്
അതൊരു വയങ്കര കുക്കിങ് ആയി പോയല്ലോ
മ് മുട്ട പൊരിക്കും പിന്നെ ചായ ഇടും
ഉം
പിന്നെ
അല്ല ഇത്ര നാളും പൊറത്തൊക്കെ ഇതായല്ലേ അപ്പൊ വേറൊന്നും ഇണ്ടാക്കാൻ അറിയില്ല. മ്മ്
എടാ ഞാൻ അവിടെ എനിക്ക് ഫുഡ് അവിടെ കുക്കിംങ്ങോന്നുല്ലടാ അവിടെ ഫുഡെല്ലാം കമ്പിനിവക ആയിരുന്നെടാ
ഓഹ് അതുകൊണ്ട് കുക്കെയ്യാനും അറിയിടില്ല
കുക്കിങ്‌ ആത്യാവശ്യക്കെ അറിയാ മാഗി ഉണ്ടാക്കാ അറിയാ
ഇതൊക്കെയാണോ അത്യാവശം അറിയുന്ന കുക്കിംഗ് ഒരു ചോറ് വെക്കാൻ അറിയണം ഒരു ഒഴിച്ചറി വെക്കാൻ അറിയണം തോരം വെക്കണം ഒരു മീൻകറി വെക്കണം ഇതൊക്കെല്ലേ കുക്കിങ്ങ്
ന്നാ ഞാനോരു ഉദാഹരണം ചെയ്ക്കെട്ടെ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്ക്ണേ ഇയാക്കറിയാല്ലോ ഇയാള് എന്തായാലൊര് പെണ്ണല്ലേ
അറിയാം
ആഹ് എങ്ങനെ ഉണ്ടാക്കുന്നേന്ന് പറഞ്ഞ കേക്കട്ടെ
ആഹ് ആദ്യമേ നമ്മള് ചിക്കൻ വേടിക്കണം
ഉം ചിക്കൻ മേടിക്കാ അല്ലേ വീട്ടിലുള്ളത് അറ്ത്താലും മതി
ആഹ് എന്നിട്ട് ചിക്കൻ കാഴുവണം നല്ല വൃത്തിയായിട്ട് കഴ്കി ക്ലീൻ ചെയ്ത് വെക്കണം
ആഹ് ഓക്കെ
എന്നിട്ട് ഒരു പാ നോൺ സ്റ്റിക്ക് എന്തേലും നമ്മള് കറി വെക്ക്ന്ന ചിക്കന്റെ പാത്രം എട്ത്തിട്ട് ഉം അയില് ഫസ്റ്റ് നമ്മള് ഏ എണ്ണ ഒഴിക്കണം
ആഹ്
എണ്ണ ഓഴിച്ചിട്ട് സവാള ഇല്ലേ സവാള ഒരു രണ്ട് മൂ സവാള ഒരു രണ്ട് തക്ക ക്കാളി പച്ച
ഞാനോരു ഒരു ഉദാരണം ചേയിക്കട്ടെ ഒരു പത്ത് പേർക്ക് കൊട്ക്കണം ചിക്കൻ
പത്ത് പേർക്ക് കൊടുക്കാൻ ആഹ് ഓക്കെ ഓഫ് കോസ് പത്ത് പേർക്കൊക്കെ ഒരുസം നമ്മടെ വീട്ടിൽ എന്തായാലും രാവിലെ രാത്രിലും ഉം
ഒരാക്ക് എങ്ങനെ പോയാലും നമ്മുടോര് കൈയുടെ സൈസ് നമ്മളെ ഒരു മീഡിയ നമ്മള് കടേന്ന് വേടിക്കുന്ന ചി ക്കൻ വെച്ച് ഒരു മൂന്ന് കഷ്ണം വെച്ച് കൊട്ക്കണം
കൊട്ക്കണം എന്ത് ഞാന് കാറ്ററിങ് നടത്ത്ന്നളവിലൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല വീട്ടി ഉണ്ടാക്കുന്ന രീതീ പറഞ്ഞെരാ വേ
ആഹ് ശരി ഓക്കെ വീട്ട് വീട്ടിലുണ്ടാക്കുന്ന നിങ്ങടെ വീട്ടില് എത്ര ആള്ക്കാരുണ്ട് നാല് പേര് ഉദാരണത്തിന് അച്ഛനമ്മ
ആഹ് പിന്നെ സിബ്ലിങ് എന്റെ കൂടെള്ള ആഹ് അനിയൻ അനിയൻ
ആഹ് അനിയൻ നിങ്ങൾ നിങ്ങൾ നാല് പേരുണ്ട് ഒരു നിങ്ങക്ക് എങ്ങനെ പോയാലു ഒരു ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ഫുഡ് അപ്പൊ ചിക്കൻ കറി ഇയാളുടെ അമ്മയ്ക്ക് വയ്യാ അപ്പോ ഇയാളൊടുടെ പറയാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ
ഉം ഉം
ഒക്കെ അച്ഛൻ ചിക്കൻ മേടിച്ചോണ്ടോന്നു ബാക്കി ഇനി അയാൾ എന്തെയ്യും
ആദ്യമേ ഒരു പാത്രട്ക്കും എന്നിട്ട് അയില് എണ്ണ എണ്ണ ഒഴിച്ചിട്ട് സവാള ഒരു മൂന്ന് നാല് സവാള എട്ക്കും
ഉം
നാല് സവാള രണ്ട് തക്കാളി പിന്നെ പച്ചമൊളക് പേസ്റ്റ് ആയിട്ടില്ലേ അത് അരക്കണം
ഉം
അത് പിന്നെ നമ്മടെ ഇഞ്ചി വെള്ത്തുള്ളി അത് അത്യാവശ്യം നല്ലോണ്ണം വേണം കേ ട്ടോ ഇവടെ നല്ലോണം ഇഞ്ചിയും വെളുത്തുള്ളിയിടും
ഉം
അപ്പൊ അതും അത്യാവശ്യം എട്ത്ത് പേസ്റ്റാക്കി വെക്കണം
ഉം ഇത് പല്ലേക്ക്ണ പേസ്റ്റാണോ
അല്ല മിക്സിലൊന്ന് അടിച്ച് പേസ്റ്റാക്കി എട്ക്കണം ഓക്കെ എന്നിട്ട് ഫസ്റ്റ് നമ്മള് സവാള വാട്ടിയെടുക്കണമന്ന് വാട്ടിയ എടുത്ത് അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേന് തക്കാളി ഇടണം എന്നിട്ട് ത ച്ചമൊളക് അരച്ചത് ഇഞ്ചി വെളുത്തുള്ളിഅരച്ചത് ഇതെല്ലാംകൂടെ ഒന്ന് ബാട്ടി മിക്സ്ആക്കിയൊരു പരുവായി വരുവല്ലോ
ആഹ്
ആ ടൈം നമുക്ക് വേണോങ്കി ചെലയിടത്തൊക്കെ ഈ ക്യാഷ്നട്ട് അരച്ച്ചേർക്കും ഇവിടൊന്നുംചേർക്കില്ല വേണോങ്കിഅഹ് ക്കാവേ ഇല്ലെങ്കി നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെതട്ടാം മുളക്ക്പൊടി മല്ലി പൊടി മഞ്ഞപ്പൊടി ചിക്കൻ മസാല ഗരമസാല പിന്നഉപ്പ് അഹ് ആവശ്യതിനുള്ളഉപ്പ് ഇതെല്ലാം നോക്കി ഒന്ന് മൂത്ത് വെരുമ്പേഴ്ത്തേന് പിന്നെഅമ്മക്ക് ഏഹ് ചിക്കനിട എന്നിട്ട് ചിക്കന്ഇട്ടതും ഏളക്കണം
എന്നിട്ട് ചിക്കനിട്ടിട്ട്മിക്സാക്കണം എന്നിട്ട് വെള്ളം ഇരുത് ആ ചിക്കനീന്ന് വെള്ളംഎറങ്ങും അടച്ച് വെയ്ക്കണം
ഓഹ്
ചിക്കനീന്ന് വെള്ളംഎറങ്ങി അത് വെന്തൊടങ്ങു ആ ചിക്കനീന്ന് വെള്ളംറങ്ങ്ണ കുറവാന്ന്തോന്നിയാ മാത്രം മാത്രഒരുഇച്ചിരി ഒരു ഗ്ലാസ്‌ വെള്ളംകാണ അത് വേണ്ടിവരില്ല ചിക്കനീന്ന് സ്വാഭാവി ട്ടുംവെള്ളറങ്ങും അത്യാവിശ്യം ആഹ് അങ്ങനെ വെന്ത് വരുമ്പോ പിന്നെ നമ്മക്ക് എന്തുംകറിവേപ്പിലയൊക്കെ തൂകിമല്ലിയലേകിട്ട് ആഹ് ഇച്ചിരി വെളിച്ചെണ്ണയുകൂടെ വേണ വേണേങ്കി ഒഴിച്ചോ എന്നിട്ട് ഇങ്ങ്എടുക്ക
ഇങ്ങനെയണോ ചിക്കൻകറി ഉണ്ടാക്കുന്നേ
ഞാൻ ഇങ്ങനെയാ ഇണ്ടാക്ക എനിക്കിങ്ങനഅറിയത്തൊള്ളൂ താങ്കളങ്ങനെ ഉണ്ടാക്കുന്നേ
ഇൻക്ക് എനിക്ക് ചിക്കൻ കറി വറക്കാം മാചിക്കൻ വറക്കാൻ മാത്രഅറിയത്തൊള്ളൂ കറിവെക്കാൻ അറിയത്തില്ല
പ്പംഇങ്ങനാണ് കറിവെയ്ക്കുന്നേ ഇങ്ങനെ ട്രൈചെയ്ത് നോക്കണേ എനിക്കാട്ടോ
ആ ഓക്കേടാ പറഞ്ഞു തന്നതിന് എന്തായാലും ടേങ്ക്സ്
പഴംപൊരി പിന്നെ എങ്ങനെഇണ്ടാക്ക്ണേന്ന് പഠിപ്പിച്ച്തരാവേ
ഏഹ്
പഴംപൊരി എങ്ങനെ ഇണ്ടാകുന്നതന്ന് പഠിപ്പിച്ച്
എന്ത കേട്ടില്ല
പഴംപൊരി പഴംപൊരി
ആഹ് പഴംപൊരി ആഹ് കേക്കട്ടെ
നമ്മളൊരു എടത്തരംപാകയാ പഴന്ന പഴുത്തെ ഏത്തക്കഎടുക്കണം
ആഹ്
എന്നിട്ട് ഒരുബൗളില് നമ്മള് മൈദഎടുക്കണം മൈദ
ഉം
കുറച്ച്മൈദയിട്ട് ഒരിച്ചിരി ഫുഡ്കളർ കളർല്ലെങ്കിഇച്ചിരി മഞ്ഞപ്പൊടി അത് പിന്ന ഇച്ചിരിമഞ്ഞപ്പൊടി
ആഹ്
പിന്നെ ഒരു ഇച്ചിരികറുത്തഎള്ളില്ലേ എള്ള്
ഉം
അതോടിട്ടിട്ട് മിക്സ്ആക്കി ബാറ്ററ് റെഡിയാക്കിവെക്കണം മൈദയും മഞ്ഞപ്പൊടി എള്ള്
ഉം
എന്നിട്ട് നമ്മള്ഈ പഴുത്തഏത്തക്ക നമ്മള് കനംകുറച്ച് സ്ലൈസ് ചെയ്തരിയണം നീളത്തില് എന്നിട്ട് ഈ ബാറ്റർള്ഇങ്ങട്ട് മുക്കിയിട്ട് നല്ല എണ്ണ ഇങ്ങോട്ട് കടായിവെച്ചിട്ട് എണ്ണഒഴിക്കണം ന്നിട്ട് അ ത് നല്ലതെളച്ച് തെളതെളാന്ന് വെരുന്നസമയത്ത് ഈ ബാറ്ററി ഈതലയെടുക്കാ ബാറ്റർള് മുക്കാ എണ്ണയിലിടാ ന്നട്ടഅഹ് ഗോൾഡൺ ബ്രൗൺ ഷെടാകുമ്പോഴത്തേക്കും നമുക്ക് കോരി എടുത്ത ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് വെച്ച ആ എണ്ണമയൊക്കെ കളയാം
ആഹ്
എന്നിട്ട് നമുക്ക് ചൂടൊടെ കട്ട നുണ്ടാക്കിട്ട് കുടിക്കാം ആഹ് അങ്ങനെ ട്രൈ ചെയ്യന ഉണ്ടാക്കി
ഞാൻ ഒരിക്കെ ട്രൈ ചെയ്യുന്നുണ്ട്
ചെയ്യണം കേട്ടോ
ആഹ്
പിന്നെ ഉം പിന്നെ എന്താ
ളം പിന്നെന്താ ഇയാൾ എന്താ വർക്ക് ചെയ്യ്വാണോ അതോ പഠിക്കുവാണോ
ഇല്ലല്ല കല്യാണം കഴിഞ്ഞു
കല്യാണം കഴിഞ്ഞാ
ഉം അതെതെ
അപ്പ കല്യാണം കഴിഞ്ഞത് കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കി എളുപ്പമായിരിക്കുംല്ലേ
ആ അതെ ടെ ഹസ്ബൻഡന് കൊടുക്കണം പിന്നെ മൂന്ന് പിള്ളേരുണ്ട് പിള്ളേർക്കും കൊടുക്കണം
പിള്ളേരൊക്കെണ്ടോ
അതെ അതെ മൂന്ന് പേരുണ്ട് ട്രിപ്പിൾസ ഉം
ഹസ്ബൻഡ് ഹസ്ബൻഡി
ഉം
അല്ല ഈ ഹസ്ബൻഡ് പഴംപൊരി കഴിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ
ഉ ആ നല്ല കൈപ്പുണ്യാണ് ഇങ്ങനെ ഒരു ഭാര്യനെയും കിട്ടിയത് പുണ്യാണ് ഞാൻ പിന്നെ ചേട്ടന് എന്നോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് പറയുന്നതാണ് എനിക്കറിയാം ചെറിയ ചെറിയ തെറ്റൊക്കെ കാണും പക്ഷെ ഞാനങ്ങ് എന്താ പറയാ എത്ര ഭർത്താവിനെ എനിക്ക് കിട്ടിയില്ലേ അതന്നെ ഭാഗ്യം
ആടാ ആടാ
പിന്നെ നിങ്ങള് ടൂറൊക്കെ പോവാറുണ്ടോ
ഏ പൂവും ചേട്ടന് ഭയങ്കര റൈഡറാണ്
ആഹ്
ആഹ്
എന്ത സൈക്കിൾ റൈഡ് ആണോ അതോ ബൈക്ക് റൈഡ് ആണോ
സൈക്കിള് ഓടിക്കും ബൈക്ക് ഓടിക്കും കാറ് ഓടിക്കും കൊഴപ്പില്ല
ആണൊ
അതെ അതെ
ആഹ്
എന്താ ചെയ്യ ഇനിയിപ്പം ചേട്ടൻ വരുമ്പം ഞങ്ങക്ക് കൊർച്ചെരത്തെ
എവിടെ നാട്ടിലാണോ അതോ വേറെ വേറെവിടെങ്കിലും ആണോ ജിസി സിയില വല്ല ആണോ
നാട്ടിലാണ് അയ്യോ നാട്ടിലല്ല പുറത്താണ് പുറത്താണ്
അ ഏതെങ്കും ഒന്ന് ഉറപ്പിക്കേ
അല്ല നാട്ടിലുണ്ടായിരുന്നു കുറച്ചുനാൾ മുമ്പ് പുറത്ത് പോയി
ആ എന്തെ കൊറച്ച് നാൾ മുമ്പെ പുറത്തുപോയെ
ഏ നാട്ടില് നിന്നിട്ട് പ്രത്യേകിച്ച് വല്യ ഇതൊന്നുമില്ല ജീവിക്കണ്ടേ അങ്ങനെ പുറത്ത് ജോലി തേടി അങ്ങനെ പോയത
ഉം അഹ് സത്യാട്ടൊ
അതെ നാട്ട്ല് ഇന്ന് കൂട്ട്കെട്ടിലൊക്കെ നഷ്ച്ചോവും. ഉം നാ കേക്ക്
ഏഹ്
ഹേ ന്ന ശരി
ആടാ ശരിയാടാ അപ്പ ചിക്കൻ കറി ഉണ്ടാക്കാൻ പഠിപ്പിച്ചേന് താങ്ക് യു.
തിക്കാ
ഉം ങ്ങാ കെട